കേൾക്ക് ആ കേൾക്കുന്നുണ്ടോ ഹലോ ആ സുഖാണ് അവിടെ സുഖല്ലേ മഴയുണ്ടോ മഴയുണ്ടോ
ആ മഴയുണ്ട്
ആ ഇവിടെ നല്ല മഴയാണ്
ഓ
എന്താണ് പാടത്തിന്റെ അടുത്താണോ വീട്
അല്ല അല്ല
ആഹ് അതലെ ആഹ് ഉം പിന്നെ വേറെന്തൊക്കെയ വിവരങ്ങള് വീട്ടില് ഉപ്പ അമ്മ മക്ക് മക്കള്
മക്കളെ ആ മക്കളെന്താ ചെയ്യാ
ഒരാള് ഏഴില് പഠിക്കയാണ് ഒരാള് മൂന്നില് പഠിക്കയാണ് മോള് ഏക്കേജി ഉം ഉം ആ അതെ വർക്ക് ചെയ്യണ്ടാ വർക്ക് ചെയ്യണ്ട
ഇല്ല ഇല്ല വർക്കൊന്നും അല്ല ചെയ്യുന്നേ വീട്ടിലുള്ള വർക്ക് അല്ലാ വേറൊന്നുല്ല
ആ ആ അത് ശരി
പിന്നെ ഫുഡൊക്കെ ഇണ്ടാക്കോ
ഓ ഫുഡ് സാധാ ചോറ് കറി മീന് വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കൂല നോക്കു ശ്രമിക്കൂ
അതെ ആ അത് ശരി ഉം ഉം അപ്പൊ ഫങ്ഷനൊക്കെ
ആ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും യൂട്യൂബില് ഫോണിലൊക്കെ നോക്കിട്ട്
ഉം നിങ്ങള് വീട്ടില് വർക്ക് ചെയ്യുന്ന ആളാ
ഉം അല്ല വീട്ടില് വർക്ക് ചെയുന്നില്ല
ആ
ഉം
പണികളൊക്കെ കഴിഞ്ഞോ
പണയൊക്കെ കഴിഞ്ഞു ഇന്ന് എന്റെ ഫംഗഷൻ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോവാന്ന് വച്ച് നിക്കായിരുന്നു
ഓ
ഉം ഉം പിന്നെ അപ്പൊ അവിടെ ഫംഗ്ഷന്‍ ഒക്കെ ഉണ്ടാകുമ്പോ അങ്ങനെ ഫുഡ് ഒക്കെ പുറത്തൊന്ന് ഓർഡര്‍ ചെയ്യാ
ആ പുറത്തന്ന്
ആ ആ
ഉണ്ടാക്കണൊര് ഇണ്ട് പക്ഷേ ഏ
മക്കളൊക്കെ എന്ത് ചെയ്യുന്നു
എനക്ക് ഒരു മോനേ ഉള്ളൂ ഒരു വയസാവണള്ളൂ
അതെ ആ ആ ശരി ആ ആ പിന്നെ വീടിന്റെ അടുത്ത് വെ നല്ല വെള്ളം ഇണ്ടാ
ഇല്ല ഞങ്ങള് ഉള്ളേരിയ ഗ്രാമമാണ്
അതെ ആ ആ അത് ശെരി ആ ഞങ്ങളവിടെ പാടം ഭാഗാണേ അപ്പൊ നല്ല വെള്ളം വരും
ഓ ഓ
ഉം
പിന്നന്നെന്താ ഫുഡ്
ഫുഡ് ഉം ഓർഡര്‍ ചെയ്തിട്ടുണ്ട് മന്തി
ഏ
ഉം ആ ഫംഗഷനണ് ആ പിന്നെ ഓർഡർ ഉം ഉം
ആര വരന്ന് മൂത്തച്ചിയോളച്ചി
അല്ല അനിയത്തി
ആഹ് ആ വേറെ വിവരങ്ങളൊക്കെ എന്താ യാത്രകളൊക്കെ ഇഷ്ടാണോ
യാത്രക്കെ ഇഷ്ടാ നിങ്ങക്ക് ഇഷ്ടാണോ
ആ അതെ ഇഷ്ടാണ് ഉം ഇപ്പടുത്ത് എവിടെ യാത്ര പോയിരുന്നാ
അടുത്ത് ഇപ്പടത്തങ്ങനെ എല്ലാ യാത്ര ചെയ്തില്ലാ വരുന്നേള്ളൂ യാത്ര ചെയ്യാന്
അതെ ആ ആ ആ ശരി വീട്ടിലവിടെ ക്കെയുണ്ട്
എന്റെ ഞാനിപ്പ എന്റെ വീട്ടിലാള്ളേ എനക്ക് മൂന്നനിയത്തിയാളും ഒരു ഉമ്മേം ഉപ്പേം ഹസ്ബൻറിന്റെ വീട്ടില് ഉമ്മീം മൂന്ന് പെങ്ങമാരും ആ ഒരു ഇളേച്ഛൻ ഉപ്പല്ല ഉപ്പ മരിച്ച് കൊറച്ച് എത്ര കൊറേ വർഷായി
അതെ ആ ആ ആ വീട്ടിലും ഞാന് അനിയത്തി അമ്മ അപ്പാ
ഉം
ഉം ഇക്കാടെ വീട്ടിലാണ് അനിയനും വൈഫും കുട്ടികളൊക്കെ ഇണ്ട് ഉം
മക്കള് കളിക്ക്യാ
ആ ആ അതെ ആ കളിക്കാണ് ഉം
പിന്നെ രാവിലെ രാവിലത്തെ ഫുഡ് പുട്ടും പഴം പപ്പടാരുന്നു നിങ്ങക്ക് എന്തായിരുന്നൂ ഫുഡ് ആ അപ്പൊ പിന്നെ വേഗം കഴിയൂല്ലോ
ആ ഉം ഇനി തൊടക്കാനും അടച്ച് വാരാനും ഇണ്ട് ഇനി മോന് ഉറങ്ങീട്ട് വേണം അയിന് നിക്കാന്
അതെ ചെറിയ മക്കള് ഇണ്ടാവുമ്പോ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റു
ഉം ഉം ഹസ്ബൻഡിന്റെ വീട്ടിലാവുമ്പോ വേഗം പണി കഴിയും ഞമ്മളെ പെരേല് ക്കുമ്പോ താറി താറിയാ ഓരോ പണികള് കഴിയാ ഹസ്ബൻറിന്റെ വീട്ടിലാവുമ്പോ ഞമ്മക്ക് ആ പണിയെടുത്തിട്ടില്ലാ പിന്നെ ഒരു സുഖം കിട്ടൂലാ ഇവിടാവുമ്പോ പിന്നെ
അതെ എപ്പാണെങ്കിലും എടുത്താ മതി നമ്മക്ക് ഇഷ്ടമുള്ളപ്പോ എടുത്താ മതി
ആ ഇപ്പ അവിടാവുമ്പോ നേരത്തെ എണീച്ച് ചായ ഉണ്ടാക്ക ലും ചോറുണ്ടാക്കലും അക്കു വേഗം റോബോട്ടിനെ മാതിരി വേഗം വേഗം ആ നമ്മള് ഒരാളെ പേടിച്ച് വേണം ജീവിച്ചല്ലേ അവിടെ
അതെ അതെ ഓരോ ടൈമിന് ഒരു മണി ടൈമിനൊക്കെ ഫുഡ് വേണെന്നാ ന്ന നമ്മളാ ആ ടൈമില് വേഗം നോക്കുവല്ലോ ഉം അതെ ആ ശരിയാണ് ഉം
നോക്കണം അവനിക്കുള്ള കഞ്ഞി ഇണ്ടാക്കണം കൊറച്ച് നേരം നിക്കുമ്പോ തന്നെ അടുത്ത സമയായി അയിന അയിനോട് നിക്കണം പിന്നെ രാ ഇത്തിരി നേരം ഒരു നേരം മാത്രമേ ഒറങ്ങാനുള്ള നേരം ഒണ്ടാവുള്ളൂ
ആ ചെറിയ മക്കള് ഇണ്ടാവുമ്പോ അങ്ങനെ
ഉം
ഉം എല്ലാ കാര്യങ്ങളും നോക്കിയ എന്നാലും ഒക്കണ കഴിയും സമയാവും അപ്പോത്തിന്
ഞമ്മളെ പെര എത്തുമ്പോ ആ ഇവിടെ എത്തിയല്ലോ ഇഞ്ഞൊന്ന് റസ്റ്റ് എടുക്കാ പറഞ്ഞാല് അങ്ങനെന്നെ
ആഅന്ന് പുതിയപ്പളമാരെ
വർക്ക് ചെയ്യണോ
വർക്ക് ചെയ്യണോന്നോ അല്ലല്ല എല്ലല്ല ഇങ്ങനെ ചികിത്സ ആയിട്ടുള്ള വീട്ടിലുള്ള മന്ത്ര മന്ത്രം അങ്ങനെല്ലാ വേറെയൊന്നുല്ല
അതെ ആആഅ യ്ശരി ആ പിന്നെ വേറെന്തൊക്കെയുണ്ട്
ഇങ്ങനം പോകുന്നു നിങ്ങടെ കൃഷി ഇതൊക്കെഉണ്ടോ
ആ ഞങ്ങളവിടെ നെൽകൃഷിയൊക്കെ ഇണ്ട് ഉം ഉം നല്ല പാടത്തി ആ പാടത്തി പാടത്തിന്റെ ഏരിയയിലാണ് വീട് ഉം ഉം
ഉന്ന് കൊറെേ ആൾക്കാരുണ്ടാവുംല്ലെ
ഉം ആ അതെ അപ്പൊ ഇന്നിപ്പോ ഫ്രീയാണ് അപ്പൊ ആളക്കെ ഇട്ടുള്ള അങ്ങനെയ കോൾ ചെയ്ത് ഓക്കിയതാണ് ആദ്യമായിട്ട് അങ്ങനെ ചേർന്നിട്ടുള്ളത്
ആ ഞാനത് ആദ്യായിട്ടാാണ്
ആ അതാണ് നമ്മളെ തുടക്കം നമ്മുക്ക് എങ്ങനെ സ്റ്റാർ്ട് സ്റ്റാർട്ടിംഗ് പ്രോബലം ഒക്കെ ഉണ്ടാവുമല്ലോ
ഉം ഇപ്പൊ കൊറെ തട്ടിപ്പും കാര്യങ്ങളും ആവുമ്പോ നമുക്കൊരു ബിസിനസ്സ് തുടങ്ങാൻ തന്നെ പേടിയാണ്
ആശരിയാണ് ഉം അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഉ നമ്മളിപ്പോ ലേഡീസ് ആണല്ലോ പിന്നെ എന്താണ് ജെന്റ്സിന് വേറെ ഗ്രൂപ്പും ലേഡീസിന് വേറെ ഗ്രൂപ്പും ആണല്ലോ അപ്പൊ പിന്നെ നമുക്ക് തിനെ കുറിച്ചൊന്നും പേടി വണ്ട
പേടി കാണണ്ട അതന്നെ ഉ ഇ എന്റെ ഒരു ഫ്രണ്ടാണ് കേയറ്റിയത് ഞാന അവരോട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോയിിച്ച എങ്ങനെ ഇതൊക്കെ തട്ടിപ്പാണോ വിശ്വസിച് കേറിക്കൂടെന്നൊക്കെ നഞമ്മുക്ക് പേടെയാണ് ഞമ്മള ഒരു പൺുട്ടി കുട്ടിയാളകുമ്പോ എന്നേ വന്ന നമ്മളെ പുതിയപ്പ കല്യാണം കഴിച്ചോണ്ട അധികം പേടിയാണ് എന്തിന ങ്ങൾ അതിൽ കേറിയ എന്നുള്ളരു ചോദ്യം വരോ
അത് സ്വാഭാവികം ശരിയാണ് ആ അതെ നമുക്ക് എന്താണ് ഒരു ഒരു രൂപ പോലെ എടു കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മള് വേറെട് ചോദിക്കണം അപ്പൊ നമ്മുടെ കൈയിൽ ഒരു രൂപ ആ ഉണ്ടെങ്കി അത് അത്രയും നല്ലതല്ലേ
ഉം
ഉം ഉം
അവിടെ എന്തൊക്കെയ വിശേഷം മ മഴൊക്കെ ഉണ്ടാ കാലാവസ്ഥ ഒക്കെ മോശണോ
ആ ഇന്ന് രാവിലെ ഭയങ്കര മഴ ആയിരുന്നു ഇപ്പൊ കൊറച്ച നേരത്ത ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ മഴ നിന്നിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങിട്ടുണ്ട് മഴ
ഉം ഉം
അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേനൽക്കാലത്തൊക്കെ വെള്ളം ഇണ്ടാവോ
വേനൽ കാലത്ത് ഹസ്ബന്റിന്റെ വീട്ടിലുണ്ടാവും ഇവിടെ വേനൽകാലം ആകുമ്പോ സേമായ വെള്ളം പറ്റും
അതെല്ലേ ആ ഇക്ക് നേരെ തിരിച്ചാണേ ക്കാലത്ത് എന്റെ വീട്ടിൽ നല്ല വെള്ളം ഉണ്ടാവും ഇക്കാടെ വീട്ടില് അവിടെ പൈപ്പ് ലൈനിൽ ആണ്
ആ അവിടെ പൈപ്പ് ലൈൻ ഉണ്ട്
അതെല്ലേ
ഉം ഇവിടെ കോയൽക്കിണറും ഉണ്ട് കിണറ്റത്തെ വെള്ളവുമുണ്ട് കോയൽ കിണറില് വേ കാലതൊട്ടെ മഞ്ഞ മഞ്ഞ വെള്ളംലെ
അത്രേം താഴ്ന്നില്ല വെള്ളം വര
ആ ആ ആ
ഉം ഞങ്ങളവിടെ കൊൽക്കിണറിലെ വെള്ളം വേറൊരു കുഴിയിലേക്ക് അടി ചാ ആക്കിയിട്ട് അതേ ഉറവ കിണറ്റിക്ക് ഫീൽ ഇട്ര ചെയ്തിട്ട് അങ്ങനെ ആ വെള്ളം യൂസ് ചെയ്തു
ഉം എന്നാ ശരിട്ടോ ആയിക്കണ
ആ ഓക്കെ ശരി
ഓക്കെ
ഓക്കെ ആഹ് ഹ്